ഓഹ്
ന്ന്ണ്ട് എന്തൊക്കെ
ഉം വൈഫൈ കണക്ഷൻ ആവോണ്ട് റെയ്ഞ്ച് പോവാണേ
ആഹ് ഇപ്പം മഴയും ഒക്കെ പാടല്ലേ ഉം അവടെ ഒക്കെ എങ്ങനെണ്ട് മഴ ഉണ്ടോ?
ആഹ് ഇവടെ മഴ ഇങ്ങനെ ചാറിട്ട്
ഉം ഇന്നൊരു ച രാവിലെ നല്ല മഴേനു ഇപ്പൊ ചാർന്ന ഒരു പ്രകൃതാണ്ല്ലേ. എന്നിട്ട് ചോറൊക്കെ കഴിച്ചോ?
പിന്നെ വേറെന്തൊക്കെ ഇല്ലേ ആയിട്ടില്ല. ചോറ് കഴിച്ചിട്ട്ല്ല. രാവിലെ നൂൽപൂട്ടായിട്ടന്നെ ണ്ടാന്നല്ലോ ഞാന് സ്കൂളില്ലാഞ്ഞിട്ടേ വൈകീട്ട നീച്ചേ
അഹ് അഹ് സ്കൂളില്ലാഞ്ഞ എല്ലാരും ഒന്ന് ചൂടാറുംല്ലേ
ആഹ് അപ്പൊ ന്നും ഡെയിലി തന്നെല്ലേ പണി അപ്പൊ ആഹ് അങ്ങനെ അഹ് അവടെ ഇരുന്നു
അയ്ശെരി
ഉം
വീട്ടില് പിന്നെ ആരാ മക്കള് ആരൊക്കെയാ ഉള്ളേ
ഉം മൂന്ന് മക്കളുണ്ട് അവര് ഒരാള് അഞ്ചില് ഒരാള് ഏഹ് രണ്ടില് ഒരാള് എൽ കെ ജി ആണ് ഇപ്പൊ പൊറത്ത് കൂടെക്കെ പോയി കളിക്കാൻ പോയിന്നു അല്ലെങ്കി ഇതിന്റെ ഉള്ളിൽ തന്നെ തല്ല് കൂടി ഇരിക്കും
ഉം മഴയായാ പിന്നെ വിടാനും വയ്യല്ലോ
ഉം ഞങ്ങൾ പിന്നെ വെയിള്ള ടൈൽസും കൂടിയാണ് അപ്പൊ ഈ കുട്ടിയോള് ചളിയാക്കാണ്
അയ്ശെരി
പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഉം ആഹ്
എന്നിട്ട് എന്താ സ്കൂട്ടാനൊക്കെ ഫീൽ മീൻ കിട്ടീന്നോ
ഏഹ് മീനൊന്നും അങ്ങനെ എപ്പഴൊന്നും വാങ്ങില്ല്യാ ഇന്നിപ്പോ കുമ്പളങ്ങേ പരി കറി പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉം
പിന്നെ ഓല് പോയാ പിന്നെ ഏട്ടനില്ലേ വീട്ടിലില്ലേ
അവര് ഓട്ടോ ഓടിക്കാൻ പോവാ അപ്പ അ അവര് അവര്ടേ സമയത്തിന് പോവും ഓട്ടം ഉണ്ടെങ്കി മാത്രേ പോവുള്ളൂ
ആഹ് ആഹ് ആഹ്
ഉം അല്ലാതങ്ങനേ എപ്പോഴൊന്നും പോവുല്ല
അയ്ശെരി
ഉം പിന്നേ കാറിലൊക്ക ദൂര സ്ഥലത്തേക്കൊക്കെ ട്രിപ്പ് കിട്ടുമ്പൊ അങ്ങനെ പോകും
പോവൂല്ലേ
ഉം
ട്ടികളൊക്കെ പോയാ പിന്നെ നമ്മള് ഫ്രീ അന്നെ
എവടെ ഫ്രീയാ ഏഹ് അപ്പ നമ്മള് എന്താ പറയാ വീട്ടില് ഇങ്ങനെ ഓരോ പണികള് ചെയ്തോണ്ടിരിക്കും
ഉം അതന്നെ അങ്ങനെയത് അത് നേരം
ഉം ഉം
എനിക്ക് പിന്നെ ചെറിയൊരു മോൻ ഒണ്ട് ഇപ്പോ അപ്പൊ പിന്നേ സമയം പറയണ്ടല്ലോ ഉം
ഏയ് എന്താ കുട്ട്യോൾ ആണെങ്കി ഓ ഓ എന്താ ഈ ഒതുങ്ങിരിക്കേ ഇല്ല ചളി ആക്കിയിട്ട് ഇതാക്കിയിട്ട് ഇരിക്കാ അപ്പൊ ഡെയിലി തൊടയ്ക്കണം
ഞാൻ എന്നും തൊടുക്കല് തന്നെയാ കാരണം ആണ്ടെ അമ്മള് കുളിച്ചാണ്ട് കയറണങ്കിൽ അമുക്ക് തൊടുക്കല് നിർബന്താ
ആഹ് ഇപിന്നെ നമ്മൾ ഒരു ദിവസം നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇതാവും മനസ് ആ പണി ചെയ്തില്ലല്ലോ
ഇന്നിപ്പൊ തൊടക്കൊന്നും വേണ്ട ഇന്നിപ്പൊ കാര്യായിട്ട് ചളിയൊന്നും ഇവ്ടെ പിന്നെ നമ്മള് ഏഹ് അലക്കല് ഒക്കെ കഴിയുമ്പോ എന്തായാലും ഒന്ന് കുളിക്കണെങ്കി അയിന് മുന്നേ ഒന്ന് തൊടക്കണം
ആഹ് ആഹ് ആഹ് അത് ശെരിയാ
ഉം അങ്ങനെ പിന്നെ വെല്യ വീട് ഒന്നും അല്ല അപ്പൊ പിന്നന്നും സ്പെഷ്യല് ഇന്ന് വീട്ടില് ഇന്റെ എളാപ്പാന്റെ വീ ഇന്ന് കല്യാണാ നാളെ അപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് ഇന്റെ വീട്ട്ക്ക് വന്നു ആഹ് ആഹ്
ആഹ് ആഹ് അമ്മാമ്മേ ഉം കേൾക്കുണ്ടോ കോൾ വരുന്നത്
ഓ കേക്ക്ണ്ട്
ആഹ് അത് കട്ടാക്കി ഇനി അത് പിന്നെ വിളിക്കാ ഉം പിന്നെതെ എന്താറിയാ ആഹ് അല്ലാ എന്ത്‌ പറഞ്ഞേ
കല്യാണാണ് എന്റെ വീട്ടില് ഇന്റെ എളാപ്പാന്റെ നാളെ എളാപ്പാന്റെ മോന്റെ കല്യാണാ അപ്പൊ ഞങ്ങള് ഇന്ന് ഇങ്ങോട്ട് പോന്ന് മ്മന്ന് ഇവിടെയാണ് ഇവിടെ ഉമ്മച്ചി എന്താ ഉണ്ടാക്കിയൊന്ന് നോക്കീട്ടില്ല അപ്പൊ വന്നിവിടെങ്ങനെ ലാൻഡ് ആയി കുട്ടീണ്ട് ഓന്ക്ക് നാലാആാസ ആയിട്ടുള്ളൂ അപ്പോ ഓനിക്ക് പാലൊടുത്ത് ഇവിടെങ്ങനെ കെടന്നു കിമി അപ്പൊങ്ങനെ കോളേത് ഗ്രുപ്പിൽ നല്ല രസം അല്ലെ ഫ്രീ ആണോ ഫ്രീ ആണോൽക്കുമ്പോ ആരും ഫ്രീ ഉണ്ടാവൂല്ല
ആ അതന്നെ മനുഷ്യന് ആറില്ല എന്താന്ന്റിയോ ഞാാന് എന്താ ഹസ് ഇവന്റിന് അറിയില്ല ഞാൻ വർക്ക് ഇതാക്കണത് അപ്പൊ അവര് എന്ത് ഇല്ല ആ അപ്പൊ അവരില്ലാത്തപ്പോ ഞാൻ വിളിക്കാൻ വേണ്ടീട്ട് പെ അവരിപ്പോ ഞാനൊന്ന് മണിക്കാൻ പോയത് അവരില്ലാത്തപ്പോ ഞാൻ മെസ്സേജ് വിട്ടേക്കും പെണ്ണുങ്ങക്ക് എന്താ പറയ അപ്പൊ പെണ്ണുങ്ങൾ ആ പറഞ്ഞിട്ട് വിളിക്കും പിന്നെല്ലേ ഒ ഒര് അനക്കല പിന്നെ അവര് വരുമ്പോ ചറ പ്പറ ചറപ്പറ മെസ്സേജ് വർട്ടോണ്ടിരിക്കും ഉം അപ്പൊ നമുക്ക് ആ
ഉം ഞാൻ ഇത് കോൾ ചെയ്താൽ മതി എന്നൊക്കെ വിചാരിച്ചോ ഇത്ര റിസ്ക് ഉള്ള പരിപാടി അത് വിചാരിച്ചില്ലനി
ഉം
ആഹ ആഹ് ന്റെ ഓടി എത്തിട്ടൊന്നുല്ല അങ്ങനെ ചെയ്യുന്നുണ്ടാതായാലും.
അല്ലേ ആകെ പത്തെണ്ണ ആയിട്ടേ ഉള്ളന്ന് പറ ആ
ഉം എത്ര ദിവസം സമയം അറിയോ?
നാളെയും കൂടി എല്ലേ ഉള്ളൂ
അങ്ങനെ പറഞ്ഞല്ലേ
പതിനഞ്ച് കോളന്നെയ ചെയ്യണം എന്നൊക്കെ പറഞ്ഞന്ന്
ആ മം ഞാന് എന്താ അങ്ങിട്ട് ഇങ്ങോട്ടൊക്കെ ഇതാക്കിട്ടൊക്കെ പത്തെണ്ണ ക്കെ ആയി പിന്നെ വിളി ചോരനെ അങ്ങട്ട് വിളിച്ചിട്ട് നോക്കിട്ടൊക്കെ
അങ്ങനെയന് ഓലി കിട്ടണ്ടേ
ഉം ഉം
ആര കിട്ടണ്ടപ്പെനി യിപ്പ നാളെ കല്യാണണ് ഇങ്ങനെയാണ് പോകും
ആ അല്ലെ പത്ത് രൂപ നമുക്ക് കിട്ടാൻ വേണ്ടീട്ട് നമ്മള് എന്താറിയ പത്ത് രൂപട്
ആ നന്നായി പത്ത് കളിക്കാൻ പോയിട്ട് ആ ചോര വന്നിന്ന അത്ര മാന്തിട്ട് എന്തൊക്കെ തയ് റ്റ് ഉം മൂന്നും മോനാണ് മോളില്ല ഞാനാ
ആഹ് ആഹ് അപ്പൊ പിന്നെ കൊറച്ച അധികം ഇണ്ടാവല്ലോ
അത് കെടന്ന്ക്കണ് അത് നെൽത്തണ് ഏ ഹലോ മുണ്ടായി ഞാൻ ഫോണിക്കണണ്ടില്ലേ അല്ലമ്മ എന്റെ അവിടുത്തെ വീട്ടത്തെ എന്താ പറയാ ഇവിടുത്തെ അമ്മമ്മയൊക്കെ മര് ന്റെ സ്വന്തം മമ്മി
ആഹ്
ആഹ് അപ്പൊ അവർക്ക് ഇങ്ങത്തെ ഫോണല്ല അവർക്ക് സാധാ ചെറിയ ഫോണില്ലേ
വൺ വണ്ണിന്റെ സെറ്റ് ആക അല്ലേ
ആഹ് അപ്പൊ അവർക്ക് വാട്സപ്പ് ഒന്നും ഇല്ലാത്ത കൊണ്ട് അവര് എപ്പളെങ്കിലും ഇങ്ങനത്തെ ഫോ ഇതിൽക്ക് വിളിക്കും മറ്റവരേനൊക്കെ ഞാൻ വാട്സാപ്പിൽ വിളിക്കും
ആഹ് ആഹ്
ഉം
പിന്നെ എന്നിട്ടേ ഏട്ടൻ ചോ ചോറിന് വരൂലേ
അനാ ഓന താര്യണ്ടന്ന അറിയോ വീഡിയോ ഒക്കെ ചെയ്യും ഞാൻ അപ്പളേക്ക് വേഗം ഇണ്ടാക്കട്ടെ അല്ലെയോ ഇന്നാത്തെ കാര്യം എന്തണ്ടായിറിയോ എന്ത ഇത് കോള് വിളിക്കുമ്പോ റെയ് ജൂ പോവാണ് അപ്പൊ അടുക്കളേക്ക് വരാൻ പറ്റില്ല അവിടെ വൈഫൈയുടെ അവിടെത്തന്നെ നിക്കണം
തീരെ ആഹ് ശരി
അതാണ്
അല്ലെങ്കിലന്നെ ഈ മഴ ആയി വോക്കുമ്പോന്നെ റേഞ്ചില്ല
ഉം നീ വേറെ എന്തൊക്കെ
എന്താ അങ്ങനെ പോണണ്ട് പുറത്തേക്ക് ഇറങ്ങാനും വെയ്യ ഇപ്പ മഴയും പിന്നെ ചെറിയ മോനും അതിന്റെ ഇടെൽ പനിയും ചുമയും ഒക്കെ പാട ചുമപ്പളും ഉണ്ട് പനി മാറില്ല അല്ല ഇന്റെ ചെറുതാണ് മറ്റത് അതൊക്കെ വലിയോടെ എട്ടാം ക്ലാസ്സൽ എത്തിന പിന്നെ അതിന്റെടയിൽ രണ്ട് ആള് വേറെണ്ട് ആണുങ്ങള് മൂന്നാലാള്ണ്ട് മൂന്ന് ആണും ഒരു പെണ്ണും ഉണ്ട് ഇവൻ പിന്നെ ചെറുതാണ് ഇലൊക്കെ നല്ല ഗ്യാപ്പുണ്ട് നേരെ മൂത്തവന് ഒമ്പത് വയസാവന
ആഹ് ആഹ്
ഇവൻ ഇല്ലാത്ത ന്ന് ഞാൻ ഫുള്ള് ഫ്രീ ആയിനു ഓല് നേരം വെളുത്താ പോവല്ലേ
ഉം ഉം
ഇപ്പൊ പിന്നെ നമ്മുക്ക് ഒഴിവൊന്നുല്ല
അ ചെറിയ കു ചെറിയ ചെറിയ കുട്ടിയൊക്കെ ഉണ്ടെങ്കി നമുക്ക് ഒഴിവ് തീരെണ്ടാവില്ല
ഇത് ഇണ്ടാവൂലേ പിന്നെ നക്ക് അതിന്റേയും പനിയും ചുമയും ഒന്ന് ഉറക്കുമ്പോ ഒന്നന്ന് ചുമ ക്കും ചുമ വന്ന അപ്പൊ ഒണരും
ആഹ്
അങ്ങനെ അങ്ങനെ സം സമയംക്ക ഇതിന്റെ ഇടൽ ഭയങ്കര ചെളുപ്പന ഒറ്റക്ക ആയിട്ട് ഇപ്പ എതിയലും അയിനൊന്നും നേരല്ല പറയ് ഫോൺമലൊക്കെ കൊർചേറെ ഇരിക്കലേനി ഓമലൊക്കെ ഒന്ന് വിടണം എന്നൊക്കൊ ഒരു ആഗ്രഹം ഇണ്ടായിനീ അങ്ങനെ പിന്നെപ്പ ഇണ്ടായി
ഉം
ഉം ഏതൊരു സംഭവുലേ കൊറേകാലം ഇങ്ങനെ ബിസി ആയിക്കുമ്പോ നമ്മള്ക്ക് തോന്നന്ന് ഫ്രീ ആയെങ്കി
ഞാന് മൂന്നാല് ഞാൻ മൂന്നാല് വർഷായി ഇങ്ങനെ ഓരോന്ന് നോക്കണു
അത് ശരി
അപ്പൊ ര രണ്ട് എന്താ പറയാ കൊല്ല ചെയ്തിട്ട് ഒന്നും ഇതായില്ല അതായത് നമ്മള് എന്താപറയാ ആളത ന്തൊക്കെ ആവുമ്പോളൊന്നും ഒന്നുതാവില്ല പക്ഷെ എന്താറയാ എ ക്കിവിടെങ്ങനെ മണ്ണാർക്കാടന്ന ഒരു ഇത് കി കി ഓൺലൈനായിട്ടും കിട്ടി പക്ഷെ നമുക്ക് വേണെങ്കി ഓഫീസ് അങ്ങനെ പോയിട്ട് ഇതാക്കാം
അത് ശരി ഞാന് ഒരു ഫോറവർഞ ഒരുതി ചേർന്നീനി അഹ് കേട്ടണങ്ങള്
ഏഹ് ആഹ്
ഫോർ ആഹ് ഫോറവർൽ ഞാൻ ചേർ അയ്ല് ഇൻക്ക് ചെറിയ ചില്ലറ കിട്ടിനില്ലാതെ വല്യ
മൊട് മൊടക്കിയത് കിട്ടീല്ല
മൊട്ക്കിതന്നെ കിട്ടീല്ല
ആയ്യോ
ആളെ കിട്ടണെ
ആഹ് അതെന്നെ എല്ലാത്തിലും പ്രശ്ന ഞ്ഞാപ്പൊ ചെയീന്ന സംഭവത്തില് അതെന്നെണ് പ്രശ്നം പക്ഷെ എന്താറയാ എനിക്ക് ഞാന് മുട ക്കിനേക്കാളു എമൗണ്ട് കിട്ടി പിന്നെബാടെ എന്താറയ ഉ ഞാനിപ്പള്ളെ എന്താറ നി ക്കണ സ്ഥൽത്തന്നെ ആ വർക്ക് വന്നപ്പോ ഇൻക് ഭയങ്കര സന്തോഷായി ഞാൻ ന്നിട്ട് സാററ് ഇന്നെ വിളിച്ചു വരാൻ പർഞ്ട്ട് ഇന്നിട്ട് ഞാന് പോയി അപ്പൊ സാറ് എന്തെങ്കിലൊക്കെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു വർക്കിന്
ശെരി ഞാനാ ഫോറവറിൽ ചേർന്ന് ഞാന് ഏയുറുപ്പെന്റെ സാധനം സാധനം നമ്മക്ക് കിട്ടീന് പിന്നെ ആ ഒരു മൂന്നര നാലുർപ്യക്കെ കിട്ടീന് ബാക്കിയൊക്കെ പെന്റിങ്ങെന്നെ
ആഹ്
പിന്നെ അയ്മ്മക്ക് നോക്കാനെന്നൊരു താല്പര്യണ്ട് ഇല്ലാതെയായി
ഉം
കിട്ട്ണ ഓരോരുത്തർക്ക് കിട്ടുന്ന കാണുമ്പോ നമ്മൾ എല്ലാ ചാടിവീഴ മ്മക്ക്
ഉം ഏ സാ കൊറച്ചൊക്കെ സാമർഥ്യം കൂടിമേണേ
ആഹ് സാമർഥ്യം വേണം പിന്ന ഫോർവറിലൊക്കെ നമ്മള് ട്വന്റി ഫോർ അവർ ക്കറങ്ങണം അയിമ്മല് ഫോണ്മ്മലെ ഇരിക്കണം അപ്പൊ പിന്നെ എനിക്ക് ആഹ് കയ്യൂല പിന്നെ എന്റെ ഹസ്ബൻറിന് അങ്ങനറ്റെ പറ്റൂല അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ പണിങ്ങട്ട് വേണ്ടാച്ച്
ഉം കിട്ട്യാലൊക്കെ നമുക്ക് ഉപകാരപ്പെടും പക്ഷെ നമ്മക്ക് കിട്ടണ്ടേ നമ്മക്ക് നമ്മള് എന്തറിയ നമ്മളെക്കാട്ടിലും വളവുള്ളോര നമ്മള്
ആഹ് അതന്നെ പിന്നെ കോഴ്സ് പ്രൊവൈഡിങ്ങും പിന്നെ നമ്മള് ക്ലാസ്ട്ത്തൊട്ക്കണെ അങ്ങൻത്തൊ ക്കണ്ട്ല്ലേ? അത്ങ്ങനെ ഓരോരുത്തര് പറയല്ണ്ട് ഞാ ഇതുവരെ
ഉം അതൊക്കെണ്ട് എന്തറിയാ അയിലക്കോ നമ്മളെന്ത‌റിയ ആൾക്കാരെത്തിക്കണം വെന്തെ ഇ പൊയ്‌ക്കെ അവിട്ന്ന് ആഹ് ശരി ഓക്കെ ഉം